കേൾക്കാമോ? ആഹ് എന്നോണ്ട് വിശേഷം?
നല്ല വിശേഷം
അതെ മക്കളൊക്കെ
ക്കളൊക്കതാ ഒരാള് കിടന്നുറങ്ങി ഒരാള് ഫോണും കണ്ട് കിടക്കുന്നുണ്ട്
ആഹ് ചോറൂണൊക്കെ കഴിഞ്ഞാ
ചോറുണ്ടൂ ചായ കുടിക്കാറായി
അതെ ആ ഹസ്ബൻഡ്?
ഹസ്ബൻഡ് ഇവിടെ ഇല്ല പുറത്തു പോയിരിക്ക്യ
എന്ന വെച്ച കറികളൊക്കെ എന്തായിരുന്നു ആ ഫുഡ് കഴിച്ചൂടീ ചായ വക്കാന്നോർത്തണ്ടാ
ആഹ്
മക്കളെ രണ്ടുപേരെയും കിടത്തി ഒറക്കി ഞാൻ അല്ലെങ്കി എനിക്ക് കെടക്കാൻ പറ്റൂല ഞാനും കിടക്കു ആയിരുന്നു ഇപ്പ എഴുന്നേറ്റ് വന്നേ ഒള്ളു
ആ ആ ഉം കറി മോരു കറി പയറ് മെഴുക്കൊരട്ടി മാങ്ങാച്ചാറ് വഴുതനങ്ങെ വറ
വഴുതനങ്ങ വറുത്തു
ഉം
വഴുതനങ്ങ എങ്ങനെ
നമ്മള് ആ മൊളവും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറക്കില്ലേ അതുപോലെ വറക്കാം നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടാ മക്കൾക്കും ഇഷ് അങ്ങനെ ആ അത്ര ടേസ്റ്റ് ആവില്ല പക്ഷെ എന്നാലും കൊഴപ്പല്ല വഴുതനങ്ങ ഇഷ്ടൊള്ളവർക്കൊക്കെ
ആ
ഉം എനിക്കിഷ്ട്ടാ
ആ
ആ പിള്ളേരിക്ക് ഇഷ്ടാ വറുത്തു കഴിഞ്ഞാ
ഞാൻ ഇതുവരെയും വറുത്തിട്ടില്ലാ ട്ടോ ഓ അങ്ങനത്തെ സാധനങ്ങള് ഇഷ്ടമുള്ള ആൾ കാരാ ഇവിടുത്തെ പിള്ളേര് ആ കോവയ്ക്ക കോവയ്ക്ക എന്നും ചോർ കോവ കൊണ്ടാണ് കോവയ്ക്കാ പൊരിച്ചത്
ആഹാ ആ അതുപോലെ തന്നെ നമുക്ക് ഇതും വറത്തെടുക്കാം ഉം കോവയ്ക്ക് വെണ്ട ക്കെ ക്കെ വറുക്കില്ലേ
ആ
ആ അതുപോലെ വർത്തെടുക്കാം
വർത്തില്ലെ ഇപ്പെല്ലാം
ചെറുതിനെ ചേർ
ആഹ് ചെറുതിനെ സ്കൂളിൽ ചേർത്ത് മ മോ ഇവിടെ അടുത്ത് തന്നെയായിട്ട്
ആഹാ
അപ്പം അവൻ ഇന്ന് എനിക്ക് കോവയ്ക്ക പരിച്ചത് വേണം കേട്ടോ
ആഹ് ഫുഡ് കൊണ്ടു പോണല്ലോ അല്ലെ
ആ
ഉം
സ്നാക്സ് കൊണ്ടോണം സ്നാക്സ് ഇവർക്ക് ബേക്കറി ഐറ്റംസ് അലൗഡ് അല്ല
ആഹ് ആ അപ്പൊ ഫ്രൂട്ട്സോ
ഫ്രൂട്ട്സും മറ്റേ ഈ നസ് സ് ഡേറ്റ്സ് അങ്ങനെ ഉള്ളതില്ലേ
ആഹ്
അത് അങ്ങനത്തെ സംഭവങ്ങളെ പറ്റത്തുള്ളൂ അല്ലാണ്ട് ബേക്കറി ഏഹ് ബേക്കറി ഐറ്റംസ് അങ്ങോട്ടേക്ക് കൊടുത്ത വിടരുതെന്ന് പറഞ്ഞു പിള്ളെര്
ആഹ് അത് ശരിയാ
പക്ഷെ നല്ലത കേട്ടോ
അതെ ഇപ്പഴത്തെ പിള്ളർക്ക് ഫുഡ് കഴിക്കാൻ
ആഹ് ഞാനപ്പൊ ഇവനക്ക് മ മറ്റേ ഡേറ്റ്സും നട്ട്സും കൂടെക്കെ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് ഡേറ്റ്സന്കത്ത് നട്ട്സ് വെച് കൊടുക്കും അപ്പം എല്ലാരും എന്നെ കുക്കുംമ്പരും ഉണ്ടന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കുക്കുമ്പറു കൊടുത്ത് വിട്ടു അത് കഴിഞ്ഞപ്പ ഇത് ബേക്കറി പിന്നേ കൊതി കൊണ്ടാന്ന് തോന്നണ് അല്ല ഉമി എല്ലാരും ചിപ്സ് കൊണ്ടുവരും വേണ്ടല്ലോ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു ചിപ്സ് ടീച്ചർ പറഞ്ഞിരിക്കുന്ന അവിടെ കൊണ്ടരുതെന്നാ പറഞ്ഞേക്കാണെന്നാ അന്നാ കുക്കുമ്പർ തന്നാ മതീന്ന്
ആ ചായക്കെന്നാ സ്പെഷ്യല് വല്ലോം ഒ
ചായക്ക് ക്ക് സ്പെഷ്യല് ഒന്നും ഇല്ല ചക്ക വറുത്തത്ത് വച്ചിരി ഇരിപ്പുണ്ട് ആഹ് ശരി ചേ
വീട്ടിലുണ്ടാക്കിയതാ ആഹ് ആ ആ
ഇങ്ങനെയുള്ള ദിവസങ്ങളേ അതു കൊടുക്കാൻ പറ്റത്തുള്ളൂ
ആ അതെ
അപ്പ അത് കൊടുക്കാന്ന് ഓർത്തു ചായക്ക്‌ കൊണ്ട ഇനി വൈകുന്നേരം നാല് മണി കൊണ്ടാ ക്കാൻ പോയാലും വല്യ പാടാ
ആഹ് അതെ
നാല് മണിക്കാവയുള്ളൂ
മ് സ്നാക്സ് വല്ലാതും ഉണ്ടാക്കുവോ
സ്നാ മറ്റേ ഈ എലേടെ ക്കെ ണ്ടാ കൊടുക്കും
ആ
അത് രണ്ട് എലയടെ ഉണ്ടാക്കണങ്കി ഉച്ചോട്ട് പണിയ കഴിഞ്ഞുസം മറ്റേ ചക്കപ്പഴം വെച്ച്ട്ടാ അവടെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ആഹ് മൂത്തതിന് വല്യപിടുത്തോന്നില്ല എളയത് കൊഴപ്പുല്ല
ചക്കടയോ
ആഹ് ചക്ക് ആഹ് ചക്കപ്പഴം കൊണ്ട്
ആഹ്. ഞാൻ ചക്ക വരട്ടിയായിരുന്നു
ആഹ് ആഹ് മറ്റേയ് ഇത് ശർക്കരയും ഇതും വെച്ചിട്ടല്ലേ പഴ ചക്കപ്പഴും വെച്ച് എൻട്ട് തേങ്ങ ചെരണ്ടിയിടും
എനിക്ക് അത് ചുമ്മാ കഴിക്കാനാ ഇഷ്ടം. തേങ്ങ ചെരണ്ടി ഇടാതെ ചുമ്മാ കഴിക്കാൻ ഇഷ്ട പിന്നെ അതും വെച്ചിട്ട് അടയൂണ്ടാക്കാം എനിക്കടേ കാട്ടിലും ഇഷ്ടം ചുമ്മ നമ്മളത്ങ്ങനെ എടുത്ത്ങ്ങനെ കഴിക്കില്ലേ അങ്ങനെ കഴിക്കാന ഇഷ്ടം മക്കൾക്ക് രണ്ടാൾക്കും അത് വേണ്ട അവമ്മാരിക്ക് അത് കാണുമ്പോ ഇഷ്ടപ്പെടില്ല
ഒത്തിരി കിട്ടുമ്പത്തേനും അങ്ങനെ വരട്ടി വെക്കും അപ്പൊ ഒരു ഒരു കൊല്ലമൊക്കെ ഇരിക്കൂല്ലോ അത് ആഹ് ഈ കഴിഞ്ഞ കൊല്ലത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാന് ഉണ്ടാക്കി അതെ
ആഹ് ആഹ്
അങ്ങനെ വരട്ടി വെക്കണെന് ടേസ്റ്റ് കൂടുതലാ ഇത് മറ്റേ പെട്ടെന്ന് എടുത്ത് കുക്കറിലേക്ക് ഒന്ന് അടിക്കും മിക്സിയിലൊന്ന് കറക്കി കെയറി ഇറങ്ങി അവൻക് ഇഷ് ട്ടാണ് ഇവനെ മൂത്തത്തിന് അതൊന്നും പിടിക്കൂല മൂത്തതിന് ബേക്കറി തന്നെ വേണം
ഇവിടെ രണ്ടിനും ഇലയട ഭയങ്കര ഇഷ്ട്ടാ
ആഹ്
ഉം
ചോറ് കൊടുത്താലും അത് തോരനൊക്കെ ഇളെ യത് കൊണ്ടോക്കോളും മൂത്തതിന് എന്തെങ്കിലും ചി ക്കന്റെ കഷ്ണോ മീന്റെ കഷ്ണം സൈഡിലൊരിച്ചിരിയൊണ്ടെങ്കി വയങ്കര ഇല്ലെങ്കി വെല്ല്യ പാ ചോറെറങ്ങും
ആഹ്
മറ്റേതിന് വല്ല പോവയ്ക്കാ പൊരി ച്ചതോ വല്ല പയറ് തോരനും
വെയ്ക്കുമ്പോ ഞാനെന്നോട് പറയും ഞാൻ ഇതൊന്നും കൂട്ടുവൊന്നും ഇല്ലാട്ടോ അതാ വൈന്നേരം വരുമ്പോ പറയും ഞാനെല്ലാ അങ്ങടിട്ട് കൊഴ ച്ച് തിന്നൂന്ന്
പിന്നെ തൈര് ഇഷ്ടവാടി. അതി ഞാൻ പിടിച്ച് നിക്കണെ. ഒരു ചെറിയ പാത്രത്തിൽ തൈര് വെച്ചേക്കും രണ്ടു പേർക്കും.
അതെ ഇവിടെ മൂത്താൾക്ക് ഇഷ്ടാ തൈര്. ചെറുത് പിന്നെ അത്ര വല്യ താല്പര്യൊന്നുയില്ല.
ച് വെച്ച് നാളത്തേന് ഒത് ഒത്തിരി പുളിക്കാത്ത തൈര് കിട്ടൂലോ. അതിന് ഓരോ ഗ്ലാസ് എന്നും ഒറ ഒഴിച്ചു വെച്ചേക്കും. നല്ല പാലാണ് മേടി ടിക്കണത്.
എന്തോ?
നല്ല പാലാ എന്നാ അങ്ങനെ എടുത്ത വെച്ചാ മതി. മ ആ നാടൻപാല് പാക്കറ്റ് മേടിക്കാൻ കിട്ടൂലോ.
ആഹ്
അതെടുത്ത് ഒറ ഒഴിച്ചു വെച്ചാ മതി. അപ്പൊ നല്ല താ ആഹ് നല്ല തൈര് കൊടുക്കാൻ കിട്ടും അപ്പം.
ആഹ് അത് ഞാൻ ചെയ്യാം.
പിന്നെ വേറെന്നാ ഒള്ളെ? നല്ല വെയിലായിരുന്നല്ലോ.
ഇത് നല്ല വേലത്തുള്ളി എല്ലാം അലക്കി രണ്ടു ദിവസായിട്ട് വെള്ള ഇല്ലായിരുന്നു അപ്പൊ അലക്കല് നടന്നില്ല അപ്പൊ ഇന്ന് പിന്നെ എല്ലാം പൈപ്പ വെളുണ്ട് പിന്നെ കിണറുണ്ട് അതില് മോട്ടർ വെക്കാത്തത് കൊണ്ട് നിർത്തിയൊന്നുമല്ല
ആ
ഉം
മോട്ടർ ഇല്ലായിരിക്കൂലേ
വോട്ടർല്ല
ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ല
അതെ
വെള്ളത്തിന് ക്ഷാമം ഇല്ലാണ്ടിരുന്നേന നല്ല വെള്ളവും കുടിക്കായിരുന്നു
ഞാനിപ്പോൾ കുടിക്കാനും ഭക്ഷണം വെക്കാനൊക്കെ കോരിെടുക്കും
ആഹ ആ മറ്റേ കോരാ സൗകര്യമുണ്ടോ
റ്റ വയറൊക്കെയുണ്ട് അപ്പോൾ പോരിയടുക്കും
അപ്പൊ കൊഴപ്പില്ല ഇവിടെ എന്ത് പാട താഴേന്ന് മോട്ടർ വെച്ച നക്കണ വ അവർ റബ്ബർ ഇട്ടതുക കൊണ്ട് നമുക്ക് ഓസ് ഇടാൻ നിവൃത്തിയില്ല
ആഹഹാ
ഓ സൂര് വഴച്ചേ കുറ അവർ വട്ടിഴിഞ്ഞപ്പം അട്ടപ്പോ മറ്റെ കോവാ കിണർ വെള്ളോ എവിടെ
ആണോ അപ്പൊ അതെങ്ങനെ വീട്ടിൽ
വീട്ടില് ഇവിടെ കുഴൽക്കിണറുണ്ട് മറ്റേരു സൈസ തുരുമ്പിന്റെ ചൊവ അതുകൊണ്ട് അത് കുടികുമ്പോൾ നമുക്ക് ഫുടൊക്കെ വെച്ചാല് വേഗം ചള്ളായി പോക വൈകുന്നേര ആവുമ്പത്തേും ഞാൻ ഇ രണ്ടുൂട സമീതം താഴെയുന്നു കോരു ആയിരുന്നു ചെയ്യണത് കോരു വെച്ചിട്ട് ആരലും ഉണ്ടെങ്കിൽ വണ്ടിൽ എടുത്ത തൊണ്ടുവരും
ആഹഹ
അങ്ങനെ എടുച്ച് ചെയ്തോണ്ടി ഇനിപ്പ രണ്ടണ്ട് കുടകൂടി മേടിച്ചു െന്നപ്പം അമച്ചിട്ട് ചേർത്തിട്ട് വീട്ടിൽ പോയി ഒന്നിച്ച് നാല് കൊടകയും കൂടെ കൊണ്ടുവരും അപ്പൊ ഒരു മൂന്നാലഞ്ചു ദിവസത്തേനുണ്ട് ആഹ ഇ ഇരിച്ചി ദൂരം
ഉം ഹം
സിറ്റിന്ന് ഇച്ചിരി മാറിട്ട് അങ്ങോടാ
ആഹ
അപ്പൊ അത്തിച്ച ആഹ് ആരെങ്കിലും ഉണ്ടെങ്കി വണ്ടിയ കൊണ്ട് പോകും ഇല്ലെങ്കിൽ ഈരണ്ട് കുടവായിട്ട് പോക്കാരരുന്നു എനിക്ക് പരിപാടി
ആഹ് ആഹ് അഓ അതും പാടല്ലേ ഉ ഉ ഉ
കോ കൊണ്ട് വെച്ചിട്ട് കുടിക്കുമ്പോ ഒരു ആ മറ്റേ ഫിൽറ്റർ വെക്കാന്ന് പറഞ്ഞു ഫിൽറ്റർ വെച്ചാല് ഈ വെള്ളം തന്നെയല്ലേ മുടി അപ്പടി പോണു അതുകൊണ്ട്
ആ മുടി പോവു അതിന് വിളിക്കുമ്പോ
ആഹ
അപ്പൊ ഇനി എന്താ കിണർ വെള്ളം കിട്ടില്ലേ
അല്ലെങ്കിൽ പിന്നെ നമ്മള് റോഡിൽ കൂടെ കമ്പി ഇടണം
ആഹ് ആഹ അമ്മുകളെ കൂടെ അല്ലേ
ആഹ കമ്പിട്ട് ഓസ് വലിക്കണം ഭയങ്കര ചെലവാപ്പം
അച്ച ഉം
അങ്ങനെ ഇരിക്കണോ ഒന്നായിട്ട് ഞാൻ വിളിക്കാം